കേൾക്കാമോ
ആഹ് കേൾക്കാം കേൾക്കാം, ഭക്ഷണം കഴിച്ചാ ഫുഡ് കഴിച്ചാ
ആഹ് ഞാൻ ചോറുണ്ട് ഫുഡ്ഡ് കഴിച്ചു
കഴിച്ചു മക്കളൊക്കെ എല്ലാരും കഴിച്ചാ
ആഹ് രണ്ടു പേരും കഴിച്ചു. ഞാനിങ്ങനെ ഇരിക്കുന്നു.
ആഹ് എന്തായിരുന്നു ഇന്നത്തെ കറി
ഇന്ന് രാവിലെ ചിക്കൻ വെച്ചു
ആഹ്
ചോറും വെച്ചു ഞാനപ്പന്ന് ഇച്ചിരി പണിയിലായിരുന്നു
ആഹ്
മൊളകിന് വള ഒക്കെ കഴിക്ക്യായിരുന്നു
ആഹ് പറമ്പില് പണിയായിരുന്നല്ലേ
ഉം അപ്പൊ ഞങ്ങള് വളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു
ആഹ്
അതെല്ലാം അതിന്റെ ഏഹ് നമ്മള് വെല്ലം ചേർത്ത് ഓരോന്ന്ന്റെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കണായിരുന്നു. അങ്ങനെ ഒഴിച്ച്. ന്ന് മഴയില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒഴിക്കാൻ പറ്റി.
ആഹ് ഹാഹ് ഹാഹ്
അല്ലെങ്കി ഒലിച്ച് പോവത്തില്ലേ
ആഹ്
അപ്പൊ ഇന്ന്പ്പോ എന്തൊക്കെ ചച്ചു കറിയൊക്കെ വെച്ചെ
കറി വെച്ചെച്ചാ രാവിലെ നമ്മുടെ ചെറിയുള്ളില്ലേ ചെറിയുള്ളി.
ഉവ്വ
ചെറിയുള്ളി ഇങ്ങനെ വറുത്തരച്ച് തീയല് വെക്കും അങ്ങനെ വെച്ചിട്ടുണ്ടോ
ആഹ് ചെറ്യുള്ളി മാത്രാണോ
ആ ചെറുതു ചെറുള്ളി മാത്രം ഇ നമ്മള് തേങ്ങ വറുത്തരച്ചിട്ട്. ആഹ് ഉള്ളി ഉള്ളി തീയല് ഉള്ളി തീയല് അപ്പൊ രാവിലേനു ആഹ് വാളൻമ്പുളി പിഞ്ഞൊഴിച്ചിട്ട് ആ ഉള്ളി വിയൽ വെച്ചു. പിന്നെ അച്ചാറുണ്ടായിരുന്നു. മാങ്ങാച്ചാർ ഇണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ മീന്റെ ച്ചിരി ച്ചാറൊക്കെ ഇണ്ടായിരുന്നു. ഇന്നത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത്.
ഉവ്വ
എല്ലാർ കൂടെ പ്പ ഞാൻ വന്ന് കേയറിയതേ ഒള്ളൂ ഞാന് എട്ട് മണിയാവുമ്പോ ജിമ്മി പോവും ആ എട്ട് മണിക്ക് പോയി വന്ന് ഡ്രസ്സ് മാറി ഇങ്ങനെ ഇരുന്നതേ ഒള്ളൂ ഇപ്പൊ അവരാരു ഇപ്പഴേ കഴിക്കാൻ വരില്ല അവരൊക്കെ കഴി ക്കണങ്കി മക്കളൊക്കെ ഒരാള് ഇവിടെ ഉണ്ട് ഒരാള് എത്തീട്ടില്ല. ഹസ്ബെന്റും മോനും ടി വി കാണുന്നു താഴെ
ഓ അപ്പ ഇനി എപ്പ കഴിക്കും പത്ത് മണ്യാെക്കെകഴിയോ
ആഹ് പത്തുമ മണിയൊക്കെ കഴിയും കഴിപ്പൊക്കെ കഴിഞ് പിന്നെ ഞാൻ പാത്ര എല്ലാം കഴുകി വെച്ച് ഒറ്റ ന്റെ മുന്നേ കെടക്കത്തൊള്ളൂ
ഓ അപ്പൊ താമസാണ്ല്ലേ
ആഹ് താമസാണ്. പിന്നി ഈ പട്ടിക്കുട്ടി ഉണ്ട് അവെക്ക് എട്ടരയാവുമ്പോത്തിനു ഫുഡ് കൊടുക്കും ഇവിടെ ചേട്ടൻ കൊടുക്കും
അത് എന്ത് പട്ടിക്കൂട്ടിയാ
ഷിസ് ഷിട്സ് ആ പി ഡ്യ കണ്ടിട്ട്ണ്ട് അ ഇപ്പ ഭയങ്കര ഇങ്ങനെ രോമോ ഒക്കെ ഇങ്ങനെ നറച്ച് രോമോ ഒക്കെ ഉള്ളെ
ഞാൻ ഫോട്ടോ ഇപ്പോ വാട്സപ്പിന്റെ ഫോട്ടോ കണ്ടു
ആഹ് അതന്നെ ആഹ്
ഓ അത് നിങ്ങള് അകത്തിട്ടാണോ വളർത്തണേ
ആഹ് അകത്തിട്ടാ വളർത്തുന്നെ പുറത്ത് ഇടില്ല
അപ്പൊ അപ്പിയൊക്കെ ഇടുന്നാ
അപ്പിടാനൊക്കെ സ്ഥലം ഉണ്ട് അകത്ത് തന്നെ അ അപ്പവക്ക് ആഹ് സ്മെല്ലൊന്നുമില്ല അതൊക്കെ നമ്മള് ഈ പാമ്പേഴ്സ് വെക്കും അവക്ക് മൂത്രമൊന്നും ഒഴിക്കാണ്ടിരിക്കാൻ വേണ്ടി പ്പിടണങ്കി അവൻ പോയി അപ്പി ഇടും.
പാൻ്റെ പാമ്പഴ്സ് വെക്കയൊ
ആഹ് പാമ്പേഴ്സ് വെക്കും, അപ്പൊന്തച്ച ടൈൽ ആയതോണ്ട് ഞാൻ ഇപ്പ എവിടെയാ ഒഴിക്കുന്നത് നമ്മള അറിയില്ല തെന്നും നമ്മള്
അപ്പോ അതങ്ങനെ വെച്ച് കഴിഞ്ഞാ അയിന് അസ്വസ്ഥത ഉണ്ടാവില്ല അത
ഇൽട്ടി അ ഇല്ല അവള് കളയ ഞങ്ങള് മൂന്നേരം രാവിലെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് വരുമ്പോ അത് മാറും ഉച്ചയ്ക്ക് അത് വെച്ചിട്ട് പിന്ന വൈകി ആകുമ്പോഴേത്തിന് അത് മാറും പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് എട്ടരയാവുമ്പോത്തിന് അവക്ക് എട്ടരയാവുമ്പോൾ ഫുഡ് കൊടുക്കും ഫുഡ് കൊടുത്ത് അത് കഴിയുമ്പത്തിന് പിന്നെ അത് മാറിയിട്ട് അടുത്ത ത്തത് വയ്ക്കും
ഓ അങ്ങനെയാണോ
ആഹ് പുറത്തിറക്കൂല
എന്ത് ഫുഡാണ് കൊടുക്കണെ
അവൾക്ക് ചിക്കനും അവളുടെ ഫുഡുണ്ട് അവളുടെ ഫുഡ് അവള് തൊടിയേയില്ല. ചിക്കനാ കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്, പിന്നെ മുട്ടയൊക്കെ കഴിക്കും. ആഹ് ചിക്ക ചിക്കൻ മാത്രേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നും ഇല്ല ചോറൊന്നും കൊടുക്കത്തില്ല ഉപ്പിട്ടത് മധുമുള്ളള്ളത് അങ്ങനൊന്നും ഇവ കൊടുക്കാൻ പാടില്ല
അപ്പൊ ചിക്കന്റെ പീസ എല്ലൊന്നും ഇല്ലാതെ കൊടുക്കുവോ
അല്ല ഇന്ന നമ്മള് ഇവർക്കുള്ള പാട്സ് ഇങ്ങനെ വാങ്ങിക്കും ചിക്കൻ പാട്സുകള് എല്ലാം കൂടെ ഉള്ളത് നമ്മളില്ലേ ഷവർമയൊക്കെ എടുക്കുന്നതിന്റെ ബാലൻസ് ചിക്കൻ ഉണ്ട് ഈ ഒരു ചിക്കൻ വെട്ടുന്ന സ്ഥലത്ത് ത്ത് നമ്മൾ പോയി അങ്ങനെ ഒരുമിച്ചും എടുക്കും ഒരുമിച്ച് എടുത്ത് കഴിയുമ്പോഴത്തേന് അതിനെ നന്നായിട്ട് കഴുകി മഞ്ഞപ്പൊടി ഒന്നും ഇടുത്തില്ല ഉപ്പും ഇടത്തില്ല അല്ലാണ്ട് വേവിച്ചിട്ട് നമ്മള് ആഹ് വാരിയ കൊടുക്കുന്നേ മുള്ളെല്ലാം എല്ലൊന്നും ഇല്ലാണ്ട് മറ്റെങ്ങനെ മാംസം മാത്രമായിട്ട് നമ്മളെടുത്ത് പാത്രത്തിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അവളത് കഴിച്ചോളും
അപ്പൊ എന്തോരം പ്രായായതാ
അഞ്ചു വയസ്സുണ്ട് ഇപ്പൊ ഞങ്ങള് അഞ്ചു മാസായപ്പം വാങ്ങിച്ചതാ കുഞ്ഞായിട്ടിരുന്നപ്പം അന്ന് നാല്പ്പതിനായിരം രൂപയായി ഞങ്ങള് വാങ്ങിച്ചപ്പോ അവളെ വാങ്ങിച്ചത്
അയ്നെന്താ പ്രത്യേകത
പ്രത്യേകതേന്ന് പറഞ്ഞാ ഓരോ ബ്രീടുകളല്ലേ പലതരം പട്ടികളുണ്ടല്ലോ പല ബ്രീഡുകളുണ്ടല്ലോ അപ്പൊ ഇത് സാധാരണ ഇത് നല്ല അകത്തൊക്കെ ഇട്ട് വളർത്താൻ നല്ലതാണ്
അല്ല ഞാൻ ചോദിച്ചത് ആള് വരുമ്പോ കുരയ്ക്കുവോ
ആഹ് ആള് വരുമ്പോൾ കൊരയ്ക്കും നമ്മുടെ ഗേറ്റ് തുറന്ന് ആരേം അകത്തോട്ട് കേറാൻ സമ്മതിക്കത്തില്ല പക്ഷെ ഇവര്ന്ന് പറഞ്ഞാ പൊതുവേ ആരെയും കടിക്കത്തൊന്നുമില്ല ഒച്ച ഉണ്ടാക്കും അപ്പൊ ആര് വന്നാലും ആൾക്കാര് പേടിച്ച് പുറത്ത് നിൽക്കത്തെയുള്ളൂ ആരും ഗേറ്റ് തുറന്ന് അകത്ത് കയറത്തില്ല നമ്മുടെ
ഇതിന്റെ ഈ ഒരു കുഞ്ഞിന് നാല്പ്പതിനായിരം രൂപയാണോ
ആഹ് നാപ്പയ്യായിരം അതിന് റേറ്റ് കൂടുതലാ ഞങ്ങൾ അന്ന് വാങ്ങിച്ചത് നാൽപ്പതിനായിരം രൂപയ്ക്കാ വാങ്ങിച്ചത് ഇവളെ അഞ്ചു മാസമായപ്പോൾ ഇവിടെ അഞ്ചു മാസമായപ്പോം വാങ്ങിച്ചത് എന്റെ ഹസ്ബന്റിന്റെ അനിയനുണ്ട് എന്റെ ഹസ്ബന്റിന്റെ അനിയ ന്റെ വീട്ടിലുണ്ട് അവര് വാങ്ങിച്ചത് അന്ന് എഴുപത്തയ്യായിരം രൂപക്കാ വാങ്ങിച്ചെ അവരാണ് ഫസ്റ്റ് വാങ്ങിച്ചത് അതിന് ശേഷം ഞങ്ങൾ വാങ്ങിച്ചത് അ അന്ന് അന്ന് ഭയങ്കര റേറ്റ് ആയിരുന്നു ആഹ് സമയത്തൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു
അപ്പൊ നമുക്ക് ഇതും കൊണ്ട് എന്ത് എന്ത് ലാഭം ഇത് നമുക്ക് ഇങ്ങനെ വളർത്താന്നല്ലാതെ ഇതും കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുവോ
വരുമാനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇവര് പ്രസവിച്ച് ഇതിന്റെ കുഞ്ഞുങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ എൻ്റെ അനിയൻ്റെ കുഞ്ഞുങ്ങളെ കൊടുത്തപ്പോൾ ഒരു ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തത് നാല് കുഞ്ഞുങ്ങളെ കൊടുത്തത് പക്ഷേ ഞങ്ങള് ആഹ് ഇതിപ്പന്നെ പക്ഷെ ഞ ഞങ്ങളിവളെ ബ്രീഡ് ചെയ്യിപ്പിച്ചതായിരുന്നു ഇവക്ക് അഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞങ്ങക്ക് അഞ്ചു കുഞ്ഞുങ്ങളെയും കിട്ടിയില്ല മരിച്ചുപോയി അഞ്ചെണ്ണം മരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിസേറിയൻ ചെയ്താ അവളെ എടുത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ഡോ ഡോക്ടർമാര് പറഞ്ഞ ഡേറ്റില് നേരത്തെ ഇവള് ഡെലിവറിയുടെ ഒരുദിവസം ഇങ്ങനെ കാണിച്ചു ഞങ്ങളങ്ങ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോഴത്തേന് ആകെ ഇതായി പോയി കൊച്ചിന്റെ യൂട്രസ്സ് ഒക്കെ അങ്ങോട്ട് കലങ്ങി ഞങ്ങൾ വന്നിട്ട് അവര് ലാസ്റ്റ് അവര് കൊറെ ട്രൈ ചെയ്ത് പ്രസവിപ്പിക്കാൻ വേണ്ടി അത് പ്രസവിക്കാനൊന്നും പറ്റിയില്ല ലാസ്റ്റ് അവര് സിസേറിയൻ ചെയ്തു സിസേറിയൻ ചെയ്തു കുഞ്ഞുങ്ങളെ മറ്റേ ഇൻങ്കുവേറ്റർ വെച്ചേക്കുവായിരുന്നു അഞ്ചു കുഞ്ഞുങ്ങളേം അതിന് ശേഷം പക്ഷെ ഞങ്ങള് വീട്ടിൽ വന്ന് ഓരോ കുഞ്ഞും ഓരോ കുഞ്ഞുങ്ങളായിട്ട് അഞ്ച് അഞ്ചു കുഞ്ഞുങ്ങളെയും ഞങ്ങക്ക് കിട്ടിയില്ല പിന്നെ അതോടുകൂടി ആഹ്
കൊണ്ടുപോയി ചെന പിടിപ്പിച്ചു
ആഹ് ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന സ്ഥലവുണ്ട് അതും പൈസ കൊടുത്തിട്ട് നമ്മള് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അവര് അവ ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കണംന്ന് പറയും അതിന് നല്ല റേറ്റ് ആവും അതിനൊത്തിരി റേറ്റ് ആകും പക്ഷെ അവര് പറയും പകരത്തിന് അവർക്കൊരു കുഞ്ഞിനെ കൊടുത്താൽ മതിയെന്ന് പറയും ചിലര് പറയും ചിലർ കാശ് വാങ്ങിക്കും അല്ലെങ്കിൽ ചിലര് പറയും അവർക്ക് പകരത്തിനൊരു കുഞ്ഞിനെ കൊടുത്താ മതിന്ന് പറയും മനസ്സിലായ അപ്പൊ നമ്മള് ചെയ് ഞങ്ങള് വാങ്ങിച്ച സ്ഥലത്ത് തന്നെയാണ് ഇവളെ അത് ചെയ്യാൻ കൊണ്ടുപോയത് പീടിക്കാൻ കൊണ്ടുപോയത് അപ്പൊ അവര് പറഞ്ഞ് അവർക്ക് കുഞ്ഞിനെ മതിന്ന് പറഞ്ഞു പകരം ഒരു കുഞ്ഞിനെ കൊടുത്താ മതിന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞ പകരം കുഞ്ഞിനെ തരാന്ന് പറഞ്ഞു പക്ഷെ കുഞ്ഞിനെഞങ്ങളെ ഒന്നിനേ ഞങ്ങക്ക് കിട്ടില്ലല്ലോ പിന്നെതാരണം ഞങ്ങളേന്ന് അവര് പൈസ ഒന്നും വാങ്ങിച്ചില്ല
ഉം ഹും
അങ്ങനെ പിന്നെ ഇനിയിപ്പം ഞങ്ങക്ക് അവള ഒന്നും പ്രീഡിചെയ്യിപ്പിക്കാനും പറ്റത്തില്ല കാരണംന്ന് വെച്ച് കഴിഞ്ഞാ ആഹ് അവിടെ യൂട്രസ് റിമൂവ് ചെയ്തല്ലോ
ഓഹ് ഇവക്കപ്പ നിങ്ങള് പാല് കൊടുക്കുവോ
പാല് ഇവർക്ക് കൊടുക്കാൻ പാടില്ല അധികം പാല് കൊടുത്താൽ വിരശല്യം ഉണ്ടാവും
അപ്പൊ ആകെ കൊടുക്കുന്നത് ചിക്കൻ മാത്രേ ഉള്ളോ
ചിക്കൻ മുട്ട ചിക്കൻ മൊട്ട ഇവളാണെങ്കി പിള്ളേര് കഴിക്കുന്ന എല്ലാ സാധനങ്ങളും അവക്ക് വേണവെന്നായി ചോക്ലേറ്റ് ഐസ് ക്രീമ് അൽഫാമ് നമ്മള് കുഴിമന്തി അതൊക്കെ കൊച്ചുങ്ങൾ ഇവിടെൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചൊണ്ട് വെച് ച്ച് തിന്ന് കഴിഞ്ഞാൽ അവൾ അതിന് കെടന്ന് കൊരച്ച് ഒച്ച ഉണ്ടാക്കി അവളത് തിന്നും പക്ഷെ അങ്ങ് ഇവർക്ക് അങ്ങനെയുള്ള ഫുഡുകൾ കൊടുക്കാൻ പാടില്ലധികം പുറത്തുന്നുള്ള ഫുഡുകളൊന്നും കൊടുക്കാൻപാള്ളൂ ഉപ്പ് മധുരം എരിവ് അതൊന്നും ഇവർക്ക് പറ്റില്ല പിന്നെ ഈ മത് ആഹ് ആഹ് ഇങ്ങനെയുള്ള ഡോഗുകൾക്ക് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഉം നമ്മടെ മത്തങ്ങക്കയില്ലേ മത്തങ്ങ തൈര് ചോറൊക്കെ കൊടുക്കും പഷ് ഇവളതൊന്നും കഴിക്കത്തില്ല ഇവക്കതൊന്നും വേണ്ട
കൊണ്ടുവന്ന അന്ന് മുതല് ശീലിച്ചങ്കി കൊഴപ്പല്ലായിരുന്നു
ആഹ് അന്ന് തൊട്ടെ ശീലിപ്പിച്ചില്ല ഞങ്ങള് ഞങ്ങളന്ന് കൊടുക്കുമ്പോ അവൾ വേണ്ടാന്ന് വെക്കുമ്പോ ഞങ്ങള് നിർബന്ധിച്ചിണ്ടായില്ല അന്നേരം ഭയങ്കര പുന്നാരായിരുന്നു ചിക്കൻ മാത്രേ കൊടുക്കൊത്തൊള്ളായിരുന്ന്
അങ്ങനെ വരുമ്പോ നമുക്ക് കുഞ്ഞി പിള്ളേരാണേലും അങ്ങനെയല്ലേ വരുള്ളൂ
ആഹ് പിന്നെ പിന്നെ അവള് ഒന്നും കഴിക്കാതായി അവളുടെ ഫുഡ് അവളുടെ ഫുഡുണ്ട് ആ ഫുഡ് വാങ്ങിച്ചിട്ട് അതിനകത്തൊരു ഗ്രേവി ഉണ്ട് ചിക്കന്റെയും ബീഫ് ന്റെയും നമുക്ക് ഒക്കെ ഓരോ ഗ്രേവിയുണ്ട് ആ ഗ്രേവി പുരട്ടി കൊടുത്ത് കഴിഞ്ഞാലും അവക്ക് തോന്നണം കഴിക്കണംന്നുണ്ടെങ്കിൽ അല്ലെങ്കി അവള് കഴിക്കത്തില്ല അവള് തുപ്പിക്കളയും ഈ അല്ലെങ്കിൽ തന്നെ ചിക്കനും ആഹ് ആള് നന്നായിട്ടിരിക്കുന്നു പക്ഷെ നമ്മളിപ്പം ഏഹ് ഒരു ദിവസം നമ്മളിവിടുന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല എവിടെങ്കിലും പോയി കഴിഞ്ഞാല് അവൾക് ക്ക്‌ ഫുഡ് കൊടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ആഹ് ഇങ്ങനെ നമ്മളെല്ലാം പറ ചിട്ട് കൊടുത്ത് വാരി കൊടുക്കുന്ന കാരണം കൊണ്ടേ
അവളങ്ങും കൊണ്ട് പോവാനും പറ്റില്ലല്ലേ കൂടെ
അവളെ എല്ലാം നമ്മള് പോകുമ്പോ കാറിനകത്ത് കൊണ്ട് പോകും എല്ലാ സ്ഥലത്തും പോന്നടത്തൊക്കെ അപ്പൊ നമ്മള് ദൂര സ്ഥലത്ത് വല്ല ട്രിപ്പൊക്കെ പോകാണെങ്കില് അനിയന്റെ വീട്ടിലോ എവിടെങ്കിലും രണ്ട് ദിവസം മൂന്ന് ദിവസൊക്കെ എവിടെങ്കിലും ഏപ്പിക്കും. അല്ലാണ്ട് നമ്മളെങ്ങും കൊണ്ടോവാൻ പറ്റത്തില്ല. അനിയനിപ്പം കുഞ്ഞുങ്ങളെല്ലാം വിറ്റ്. അവർക്കിപ്പൊ ഒരു മോള് അവള് മാത്രേ ഉള്ളൂ അവളെ രണ്ടാമത് പീഡിചെയ്യിപ്പിക്കണംന്ന് പറയുന്നുണ്ട്. ചെലപ്പം ചെയ്യിപ്പിക്കുവായിരിക്കും അവര്.
ഓ അല്ല ഇത്രയും വിലയുള്ള പട്ടിയുടെ കാര്യം ഞാൻ ആദ്യായിട്ട് കേക്കുവാട്ടോ.
ആഹ് നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ചിരിച്ചു അത് യൂട്യൂബിൽ നോക്കിയാ മതി ഗൂഗിളിൽ അടിച്ച് നോക്കിയാ മതി ചിര് ച്ചു നൊക്കെ പിള്ളേർക്കൊക്കെ അറിയായിരിക്കുഅല്ലോ മക്കൾക്കൊക്കെ അറിയായിരിക്കും
കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ളതാണ്.
ആ രോമൊക്കെ നറച്ച് രോമ ഉള്ളത് ആഹ് ഞ ആഹ് എനിക്ക് വേറെ കോള് വരുന്നു മോളെ ഞാൻ വിളിക്കാട്ടോ ഓക്കെ ഓക്കേ.
ക്കെ ഓക്കെ